ഹലോ
ആഹ് ഹലോ പറയൂ
എന്താ വിശേഷം
വിശേഷം സുഖാണ് എന്താ ഇങ്ങളെ വിശേഷം?
എന്താ ഭയങ്കര സുഖംംഎന്താ യാത്രയിലൊക്കെയാണ് കേട്ടു ഇങ്ങൾ എവ്ട്ക്ക യാത്ര പോയത്.
യാത്രയോ?
ആഹ് എവിടെപ്പ ഇങ്ങള് യാത്രേലാന്ന് നിങ്ങള് പറഞ്ഞിനു അപ്പൊ നിങ്ങള് എവ്ട്ക്ക പോയിനിപ്പോ
ഉം ഞാന് വയനാട് പോയിരുന്ന് ഫാമിലി ക്കായിട്ട് ഉം യാത്ര അതെനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാനായിരുന്നു കോർഡിനേറ്റ് ചെയ്തിരുന്നു യാത്ര
ഏഹ് അവിടെന്താപ്പ അവിടെന്താ കാലാവസ്ഥ എന്താ വയനാട്പ്പോ.
വയനാട് ഇപ്പൊ കേരളത്തിലറിയല്ലോ ഭയങ്കര തണുപ്പാണ് ഉം ഭയങ്കര നല്ല മഴയും പരിപാടിയൊക്കെ ആയിട്ട് നല്ല സ് രസാണ് ഉം വയനാട് പിന്നെ എപ്പഴും ഒരു ആ ഈ കേരളത്തിൽ ഏത് ഭാഗത്ത് ചൂടാണങ്കിലും എപ്പഴും തണുപ്പുള്ളാണ് സ്ഥലം അപ്പൊ ഈ ഒരു മഴക്കാലം കൂടെ ആമ്പം ഭയങ്കര തണുപ്പാണ് മ് ആ ഒരു കോടയും ആ ക്ലൈമറ്റൊക്കെ ആയിട്ട് അങ്ങനെ അയ്ലൂട അങ്ങനെ ബസ്സിലിങ്ങനെ യാത്രയ്ച്ചൊരം കെയറീട്ട് ഇങ്ങനെ പോകുന്നത് ന്നല്ല ഫീലായിരുന്നു ഉം ന്തോണ്ടും ആ പ്രകൃതിയുടെ ആ ഒരു തണുപ്പും ഏഹ് റിഫ് കാറ്റുമൊക്കെ കൊണ്ട്ട്ട് ഇങ്ങനെ ചൊരത്തിലൂടെ സഞ്ചരിച്ച് മ് പിന്നെ പൂക്കോട്ട് തടാകം ബാണാസുര ഡാമ് മ് അതോട്ട് പോണിൻ്റ മുമ്പ് തുഷാരഗിരി വെള്ളച്ചാട്ടണ്ട് മ് അവിടെ എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലയ്സാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം അത് കോഴിക്കോടാണ് തോന്ന്ണ് പക്ഷെ വയനാട് പോണ റൂട്ടിലാണ് ഉം അങ്ങനെ പോവാം അപ്പൊ അവ്ടെ ന്നമുക്ക് വെള്ളത്തിലെറങ്ങാം നല്ല വെള്ളച്ചാട്ടാണ് ഉം നല്ല തണുത്ത വെള്ളം ഇഷ്ട്ടമായ വെള്ളം ഉം പിന്നെ ഇതിലേറ കെ എല്ലേ എക്സ്പീരിയൻസ് ഇൻക്കാരും ട്രിപ്പ് കോഡിനേറ്റ് എയ്യാൻ പറ്റിയ ഒന്നാണ് ഞാൻ ന്നമ്മള് ഇത്രയെ ആൾക്കാരെ ഒര് യാത്രയിൽ പ്ലാൻ ചെയ്ത് കൊണ്ടോവ കൃത്യമായിട്ട്ള്ള ഷെഡ്യൂള് പാലിച്ചിട്ട് ഏഹ് പ്രതീക്ഷിച്ചതിലേറെ സ്ഥലങ്ങള് കാണാം അതൊക്കെ സാധിച്ചു അതൊക്കെ ഏഹ് ഭയങ്കര സന്തോഷകരായ കാര്യാണ് ഉം അത് ഞാ മൊത്തം അഞ്ച് ആറ് സ്ഥലങ്ങളാറ്റ് പോയി മ് അപ്പോ എന്താ ഞാം മനസ്സിലാക്കിയ ഒരു കാര്യംന്ന് വെച്ചഴ്ഞ്ഞാല് ഏഹ് കേരളം എന്ന് പറേണത് ഗോഡ്സ് ഓൺ കൺട്രിന്ന് പറേം അത് വെർതെ പറയ്ണല്ല കേരളത് പോയ് നമുക്ക് യാത്ര പോയാലും ഭയങ്കര രസാ ഫുള്ളും ഏഹ് നല്ല പച്ചപ്പുണ്ടാവും ന്നല്ല കാലാവസ്ഥ ആയിരിക്കും ഈ കേരളത്തിന് പൊറത്ത് പോയാല്ള്ള പോരെല്ലോ കേരളത്തിന് പൊർത്ത്ന്ന് കഴിഞ്ഞാ പിന്നെ എക്സ്ട്രീമാണ് അപ്പൊ പിന്നെ എക്സ്ട്രീമു ചൂടാ തണുപ്പ് അതിന്റെ മിഡ് ഒരു കാലാവസ്ഥ അവിടെ ഉണ്ടാവൂല കേരളത്തിൽ ഏത് സമയം നമുക്ക് യാത്ര പോവാൻപറ്റിയൊരു ഏഹ് സ്ഥലാണ് ഇതിപ്പോ ഞാൻ ഈ വയനാട് പോയത് പർന്നു പിന്നേ ഈ വയനാടല്ലാതെ ഇപ്പോ ഏഹ് മൂന്നാറ് പോവാണെന്നുണ്ടെങ്കില് ഏഹ് പിന്നെ അതുപോലെ മറ്റേ ഇടുക്കിയില് വേറെ സ്ഥലങ്ങള് പോവാണ് എവിടെ പോണ്ന്ന്ണ്ടെങ്കിലും ഉം കേരളം ബെസ്റ്റ് പ്ലയ്സാണ് ഞാന് മനസ്സിലാക്കിട്ടുള്ള അതന്നെ ആയിരിക്കണം ഈ വിദേശയാത്രൊക്കെ വിദേശ ആരേ ഈ ടൂറിസ്റ്റുകളൊക്കെ അധികം കേ ഇന്ത്യയില് പ്രഫറയ് പ്രിഫറ് ചെയ്യുന്ന സ്ഥലംന്ന് പറഞ്ഞാല് കേരളാണ് കാരണം അവർക്ക് ആ ഒരു ഫീല് കിട്ടി കഴിഞ്ഞാൽ അവര്ക്കത് ഓര്ക്കത് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റൂല ആ ഒരു തരത്തിലൊള്ള എക്സ്പീരിയൻസാണ് അവര്ക്ക് കേരളത്ത്ന്ന് കിട്ട്ണത് ഉം അതോണ്ടാണ് ഈ കേരളത്തില് വിദേശയാത്രകരുടെ എണ്ണൊക്കെ കൂടി കൂടി വെരുന്നത് ഉം അപ്പോ നമ്മളൊരു മലയാളി ആകുമ്പ നമ്മക്കതൊരു വെല്ല്യ അഭിമാനാണ് കേരളങ്ങനെ വളർന്ന് വരുകാന്നുള്ളത് ഞാൻ മനസ്സിലാക്ക്ണ ഒരു രണ്ടായിരത്തി നാല്പത് നാല്പത്തഞ്ചൊക്കെ ആകുമ്പോത്തേനും കേരളം ഇന്ത്യയിൽ തന്നേ ടോപ്പ് ടൂറിസ്റ്റ്ഏഹ് കേന്ദ്രായി ട്ട് മാറുംന്ന്ള്ളാണ് ഉം കാരണം കേരളത്തിന്റെ ആ ഒരു ഏഹ് പ്രത്യേകതയും ആ ഒരു ഏഹ് യുണീക്ക് ആയിട്ടുള്ള സ്വഭാവൊന്നും വേറെ ഒരു സംസ്ഥാനത്തിനും ഇപ്പം നിലവിലില്ല ഇന്ത്യേല് പക്ഷേ നല്ല സ്ഥലങ്ങള് വേറ കൊറേ ഇണ്ട് പൊർത്ത് ഇന്ത്യയുടെ ദ് പല ഭാഗങ്ങളിലായി കർണ്ണാടകയിൽ പോണെങ്കി മദ്ദേരാനുണ്ട് ഉം പിന്നേ ഹരിഹർ ഫോർട്ട് അങ്ങനെ സ്ഥലങ്ങള്ണ്ട് പിന്നെ നോർത്തില് പോ കൊറെ സ്ഥലങ്ങളിണ്ട് ഇപ്പൊ നിങ്ങള് യാത്ര ഇപ്പൊ അടുത്ത് പോയിരുന്നത് ഏത് പറഞ്ഞത് എ ഓഹ് മറ്റേ സിക്കിമോ ആസാമോ ആ ഒരു ഭാഗത്തല്ലാരുന്നോ നിങ്ങെടെ യാത്ര ഉം അപ്പൊ ആഹ് അതാണ് അപ്പൊയ് സ്ഥലങ്ങള് കൊറെ ഉണ്ട് പക്ഷെ കേരളത്തെ അതിന്ന് ഡിഫറൻ്റാക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യവായിട്ടുള്ള പ്രകൃതിയുടെ എല്ലാവിധ ഏഹ് ഭംഗിയും ആ ഒരു ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പൊ നിങ്ങള് പോയ സ്ഥലത്തൊക്കെ ചെലപ്പോ എക്സ്ട്രീം തണുപ്പായിരിക്കണം ഉം നല്ല മഞ്ഞും ഇതായിരിക്കണം പിന്നെ വേറെ സ്ഥല പോലെ ചൂടായിരിക്കണം പക്ഷെ കേരളംന്ന് പറഞ്ഞാ അങ്ങനെയല്ല ഉം കേരളം ഏത് കാലാവസ്ഥയിലും എപ്പഴും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലാണ് അപ്പൊ എനിക്ക് അത്തരത്തില്ള്ള നല്ല നല്ല ഓർ മ്മകളാണ് കേരളത്തിലെ യാത്രകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒള്ളത് ഉം ഇനി നിങ്ങടെ യാത്രയെക്കുറിച്ച് പറയാണെങ്കില്
അതെ അതെ യാത്രന്നുള്ളത് ഒരു നമ്മളിങ്ങനെ പര പല ബുക്കുകള് വായിച്ചിട്ടാണെങ്കിലും അതിലൊരുപാട് യാത്രകള് പോയ ഒരുപാട് ആൾക്കാരെ അനുഭവൊക്കെ നമുക്ക് കേക്കാം ഒരുപാട് യാത്ര ചെയ്താന്ന് വെച്ചാൽ നല്ല ഒരുപാട് കാഴ്ചപ്പാട്കള് കിട്ടും ഇപ്പോ ഒരുപാട് ബിസിനസ്സാരന്നെ ഓല് ക്കെ ഇങ്ങനെയിങ്ങനെ നിരന്തരം യാത്രകള് ചെയ്യും ഈയൊരു യാ ത്രകളിൽ നിന്ന് ഒരുപാട് കാഴ്ചപ്പാടുകള് വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള സാധ്യതകള് മനസ്സിലാക്കാനും എല്ലാം കൊണ്ടും ഈ യാത്രായെന്നന്നുള്ളത് ഒരു ഭയങ്കര ബെനഫിറ്റ് അതിന് കിട്ടുന്നുണ്ടെന്നാണ് മനസിലാക്കണത് ഏഹ് അത് പോയി അങ്ങനെ തന്നെ പിന്നെ ഞങ്ങള് യാത്രയെന്ന് ഞങ്ങള് ഈയൊരട ത്തായിട്ട് നമ്മൾ സിക്കിം അഥവാ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലായിട്ട് നമ്മെള് യാത്ര പ്ലാൻ ചെയ്തിരുന്നു അപ്പോ നമ്മള് ഇതുവെരെ കേരളത്തില് നിന്ന് നമ്മള് കേരളത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങള് കൺ കറങ്ങി കണ്ടെന്ന ഒരു ആൾക്ക് ആരാ ആൾക്കാരെന്ന നിലക്ക് നമ്മെള് അവിടെത്തൊരു ഒരിക്കലും അവിടെത്തൊരു കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലെന്നു അപ്പൊ ഞമ്മള് ചെന്ന സമയം ന്ന് പറഞ്ഞാൽ ആഹ് നമ്മെള് സിക്കിമിലാ ചെന്നത് സിക്കിമില് ഏകദേശം ഭയങ്കര മനസ്സിലാക്കി സിക്കീമ് വന്ന് ഭയങ്കര നീറ്റ് ക്ലീന് ന്നുള്ള സാനം ഒരാ ഒരു ചിട്ടോലക്കുണ്ട് നമ്മടെ നാട്ടിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളാണ് പൊതുജനങ്ങളുടെ എത്ര പറഞ്ഞാലും അവരാ വഴിക്കല് ഇങ്ങനെ ഉലാ വേസ്റ്റിട്ടും അങ്ങനെത്തെ ഒരു സിസ്റ്റണ് പക്ഷെ ഇവെടതല് ഒരു മനുഷ്യനും ഓല് വേസ്റ്റ് റോട്ടിലിട്ണെ കണ്ടിട്ടില്ല ഞങ്ങളവിടെ കണ്ടില്ല മറിച്ച് വല് എല്ലാരും ഓൽക്ക് അവെട് ആ എല്ലാ റോ കട മുമ്പിലും ഒരു വേസ്റ്റ് ബിന്നൊണ്ടാവും അല്ലാരുയ്ക്കും മാ ഇത്രയിടൊള്ളോ അത് ഞാൻ ശ്രദ്ധിച്ചു ഞമ്മളും ഞാനങ്ങനെ ഇടാ നിക്കുമ്പോ നോക്കുമോ റോഡ് ക്ലീനാവും നമുക്ക് ഇടാൻ തോന്നൂല അങ്ങനെത്തൊരു സിസ്റ്റമവിടെ മനസിലാക്കിയത് പിന്നെച്ചാല് മൊത്തം സൈലെന്റാണ് നമ്മളാ ആ ഒരു ഒച്ചപ്പാട് കാര്യല്ല പിന്നെ കച്ചോടങ്ങളാണെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് ആയിക്കാണ് മൊത്തം കച്ചോടം ഒള്ളത് അപ്പ നമ്മെളെ നാട്ടില് ഈ മറ്റേ ഈ വയിയോര കച്ചോടം അങ്ങനെത്തെ സിസ്റ്റയൊന്നും അവിടില്ല അവെടെല്ലാരും ഒരു സിസ്റ്റ് ഒരു കടയൊണ്ടായിട്ട് അയിന്റുള്ളി മാത്രം ക ച്ചോടം നടത്തുവാ ഇത്തരത്തിൽ ഒരു ശു ശുദ്ധീന്നുള്ള ഒര ഒരു ക്ലീൻലെസ്സ് എപ്പളാ നമുക്കെന്തായി ഫീൽ ചെയ്യാൻ പറ്റിയായൊരു സ്ഥലമാണ് സിക്കിമെന്ന് പിന്നെ ഞങ്ങെളവിടുന്ന് പോയ മറ്റൊരു സ്ഥലം ഗ്യാങ് ടോക്ക് അല്ല ഗാംങ്ടോക്കാണ് സിക്കിവിന്റെ തലസ്ഥാനം അവിടെന്ന് ഞങ്ങള് പോയാണ് നാപ്റ്റോപ്പാസ് അത് സ്റ്റോറിലെക്കെ നമ്മെള് കണ്ടുണ്ട് നിങ്ങള് അപ്പോളെന്ന് വെച്ചാല് അത് പറഞാ ചൈന ഇൻ ബോർഡെറാണ് അപ്പ നമ്മെള് ഈ ആൾക്കാര് പറഞ്ഞവെച്ചാല് ആൾക്കാര് പറയന്ന വെച്ചാല് അവെടെയിപ്പം തണുപ്പൊന്നും ഇല്ല്യാ സാ ഇതില്യാന്ന് ആൾക്കാര് പറഞ്ഞത് ഞങ്ങളവിടെ വണ്ടി റെന്റക്കെടുക്കാൻ പോയപ്പോൾ ആൾക്കരതാ പറഞ്ഞത് പക്ഷെ ഞങ്ങളവിടെ എത്തി അപ്പ നമ്മെള് അതനുസരിച്ചൊളള പ്രിക്കോഷൻ എടുത്തിട്ടില്ല അത് ഇങ്ങനെ ആൾക്കാര് പറഞ്ഞപ്പോ തണപ്പില്ല്യാ ജസ്റ്റ് നിനക ഇതൊരു ചെറിയ ഗ്ലൗസ്സ് വാങ്ങി പോയ മതിന്ന് പറഞ്ഞപ്പോ നമ്മളും അങ്ങനെ തന്നെ പോയത് പക്ഷെ നമ്മെടെ യാത്രേന്റെ ഒരു അറുപത് കിലോമീറ്ററൊക്കെയെത്തിരി നാഥുലാ പാസ ട്രിപ്പ് നമുക്ക് ബൈക്ക് സ റെയ്ഡുണ്ടലത് അതു പക്ഷേ ഒരു മുപ്പത് നാപത് കിലോമീറ്ററൊക്കെ ആയപ്പതേനും എക്സ്ക്യൂട്ടിവ് മഴയങ്ങോട്ട് പെയ്ത് പെട്ടെന്ന് നമ്മള് മഴ പറഞ്ഞാ സാധാ മായല്ലഓല് ആലിപ്പയടൈപ് മഴണ്പെയ്യാ പെയ്താമൊത്തറോഡും മൊത്തം ഐസായി മുക്ക് വണ്ടി ബൈക്ക്നിലക്ക് ബയങ്കര സ്ലൈഡിങ്ങും അങ്ങനത്തെത് ഫീല യാതൊടങ്ങി നമ്മക്ക് ബ്രേകുടിച്ചാലും കിട്ടില്ല ഭയങ്കര പേ ബൈക്കുന്നച്ച മ്മള് ഓൾറെഡി ബൈക്ക് നല്ല പൈസ തൊട്ട നമ്മ പൈസ എടുക്കണത് പിന്നെ മ്മക്ക് സെക്യൂരിറ്റിമൗഡായികാണ്ട് പത്ത് പയിനായിരുപ്യ അവിടെ കൊടുക്കണം അപ്പൊ മ്മക്ക് എന്തെങ്കിലും ഒരുആക്സിഡന്റ് പറ്റിയാല് അയിനൊക്കെ ചെലവ്ണ്ടാവും അപ്പോ നമ്മള് ശ്രദ്ധിച്ച് പോയില്ലെങ്കി ഭയങ്കര പ്രശ്നണ് അപ്പൊ അങ്ങനെമ്മള് ഐസരിക്കലും മ പ്രതീക്ഷയി ലാസ്റ്റ് നമ്മളവിടെത്തിയപ്പോ പക്ഷെ എന്തോ അവിടെ എത്തിപ്പൊ മയണ്ട് പെയ്തു മയണ്ട് പെയ്തു ഫുള്ളണം ഐസായിപ്പ തിട്ട് ഞങ്ങക്ക് നികവെയ്ക്കിനില്ല അമ്മാതിരി തണുപ്പാണ് ഡ്രസ്സ്‌ അത്യാവിശ്യം നമ്മള് ഒരു പാന്റ് മാത്രട്ട് പോയി നമ്മള അയിനനുസരിച്ചുള്ള ഒരു മയക്കോട്ടോ അല്ലെങ്കിൽഗ്ലൗസ് കാെ സെറ്റപ്പോ ഷൂ കാര്യങ്ങളും സെറ്റപ്പ്ക്ക്‌ ഒന്നും മ്മള അയിന്റ രു അങ്ങനത്തെ സ്ഥലങ്ങളി ൽ പോവണ്ട സ്ഥലങ്ങളുണ്ട് അത് നമ്മള് വാങ്ങിയില്ല മ്മള് ങ്ങനെ പ്രതീക്ഷില്ലായിരുന്നു അപ്പൊ മ്മക്ക് ഭയങ്കര നിക്ക അവിടെവിടെ ഞാത്തിലാബസിലെത്തി ഇശാമുക്കോട് കുറെ നേരം സ്പെന്റ്യ്യാൻ പറ്റില്ല എത്തി ജസ്റ്റ് കണ്ടു പോരാനുള്ളമ്മക് ഫീൽ ചെയും കാരണം ബാ മറ്റുള്ള ആൾക്കാരൊക്കെ ചിലര് കാറുകളില് ഒരുപാട് ബാക്കിള്ള എല്ലാരും അങ്ങനെ വന്ന്‌ണ് ഒൽക്ക് അത് ഒരു ഫീൽ കിട്ടീല്ല ഓല് ജെസ്റ്റ്
ഓ അങ്ങനെയൊക്കെയായിരുന്നല്ലേ നി ങ്ങളെ എക്സ്പീരിയൻസ് പക്ഷേ യാത്രകൾന്ന് പറഞ്ഞാല് കൂടുതല് സ്ഥലങ്ങളന്നുള്ളത് ഞാന് നമ്മള് റീ ലൊക്കെ കാണാറുണ്ട് എബൌട്ട് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞാണ്ട് അത് നമ്മടെ കൂടെള്ള യാത്രക്കാര് നമ്മടെ സഹ യാത്രികരാണ് നമ്മടെ യാത്രയെ മനോഹരമാക്കണന്നുള്ളതാണ്.
അതല്ലരു വലിയൊരു കാര്യണ് നമ്മളെ കൂടെള്ള ആൾക്കാര് ആണ് എന്നുള്ളത്
അതെ അപ്പോ നമ്മക്കൊരു വൈബൊക്കെ വെക്കുന്ന നമ്മോടെ നമ്മടെ തമാശകളൊക്കെ ഇഷ്ടപ്പെടുന്ന നമുക്കെപ്പഴും ഒരു രസകരമായി തോന്നുന്ന ആൾക്കാരുടെ കൂടെ പോയാൽ മാത്ര യിരിക്കും ആ ഒരു യാത്ര രസണ്ടാവ. മറ്റേത് നമ്മക്കൊരു ഒരു യാത്ര പോവാ അങ്ങനെണ്ടാവോള് സ്ഥലം കാണാ പക്ഷേ അതിലേറെ നമ്മള് ഒപ്പം ആരുടെ കൂടെയാണആ സ്ഥലങ്ങളില് പോകുന്നത് ആ ആ മെമ്മറിസി എല്ലാ കാലത്തും നമ്മടെ കൂടെ തന്നെണ്ടാവും മ് അത് വളരെ ഇമ്പോർട്ടന്റായിട്ട് ഉള്ളരു കാര്യാണ് ഈ യാത്രയെ കുറിച്ച് പറയുമ്പോൾ അപ്പൊ യാത്ര പോകുമ്പോ എപ്പഴും എന്റെര് അഭിപ്രായം നമ്മള് നമ്മടെ അടുത്ത്‌ ഉള്ള ആൾക്കാര് നമ്മളെ മെമ്മറീസ് കൂടുതലുവേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാര് അവരുടെ കൂടെയൊക്കെ യാത്ര പോവ എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ പറയണം യാത്ര പോകുമ്പോനമ്മള് അപരിചിതരായിട്ടുള്ള കുറെ ആൾക്കാരെ കണ്ടുമുട്ടും. എന്നിട്ടവരോട് ക്ലോസാവും കാരണം കുറെ നല്ല ആൾക്കാരുണ്ടാവും അപ്പൊ ഈ യാത്ര പോവുന്നതിലൂടെ മ്മക്കവരോട് ഇടപയകാനും അവരെ മനസ്സിലാക്കാനും ഉം ഇങ്ങനൊക്കെൾക്കാര് ഇവിടെണ്ട് മ്മ് ഇങ്ങനെയൊക്കെ ജീവിതങ്ങള്ണ്ട് അതൊക്കെ അറിയാനുള്ളരു വളരെ വലിയൊരു ഒപ്പർച്യൂണിറ്റിയാണ് യാത്ര എത്രന്നുകൂടി നമ്മള് മനസ്സിലാകണം
അതെ അതെ ഈ പറഞ്ഞ പോലെ തന്നെ നിരന്തരം യാത്ര ചെയ്യാന്നുള്ളതാണ് നമുക്കൊരുപാട് കാഴ്ച ഒച്ചപ്പാടുകളൊക്കെണ്ടാക്കാന് വലിയൊരിതാണ് ഇപ്പൊ ഏത് ഒരാളെ സംബന്ധിച്ചി നമ്മള ഇങ്ങനെ ഒതുങ്ങി ജീവിക്കാണ് പൈസ ആ ഒരു അതൊരു കോമണന്നാ ണ് പൈസ ഇനിയിപ്പോ ഇല്ലെങ്കിലും ഉള്ള പൈസക്ക് നമ്മള് എന്താ പരമാവധി നമ്മടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണാ നമ്മള നാട്ടി തന്നെ ഒരുപാട് സ്ഥല കേരളം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കേരളത്തിന് കണ്ടാലും കണ്ടാലും തീരാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ഒരു സ്ഥലം കണ്ട് കഴിഞ്ഞാൽ പിന്നേ ആ ഒരു പത്തീസം കഴിഞ്ഞാൽ അടുത്ത ഒരു പുതിഴ ഒരു സ്ഥലം കണ്ടതിട്ട് ഇങ്ങനെ നമ്മക്ക് സോഷ്യൽ മീഡിയിലൊക്കെവരണ്ട് അപ്പൊ ഈ ഒരു വിഷയംന്നുള്ളത് ഒരു ഒരുപാട് ചർച്ച ചയ്യേണ്ട വിഷയണ് ഇങ്ങനെ നമ്മള് യാത്രകള് നമുക്ക്ന്തായാലും പിന്നെ ഒഴിവിട്ടുമ്പോ മ്മക്ക് എന്ത കൂടുതൽ നമ്മക്ക് യാത്രയേ പറ്റി സംസാരിക്കാം ഏ അപ്പൊ എന്തെയ ആ അതെ അതെ നമുക്കന്താ പിന്നെ സംസാരിക്ക ഓക്കേ
ഓക്കെ ശരിന്നാ ശരിന്നാ